ഹലോ
ആഹ് അതെ അതെ അതെ കേൾക്കുന്നുണ്ട്
ആഹ് കേക്കുന്നില്ലേ കേക്ക്ണില്ലേ
ആഹ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ആഹ് കേൾക്കുന്നുണ്ട്
എന്തൊക്കേണ് എന്തൊക്കെങ്ങട്ട് സുഖല്ലേ
അതെ സുഖം തന്നെയാണ്
ഇപ്പ നമ്മള ഈ നിലവിലുള്ള വിദ്യാഭ്യാസത്തെയും അല്ലെങ്കില് നമ്മളെ ഈ ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിന്റെ രീതി എങ്ങനെ മാറ്റണം എന്നൊക്കെ ഒന്ന് സംസാരിച്ചാലോ
അതെ സംസാരിക്കാം
ഇപ്പോ നിലവിലുള്ള വിദ്യാഭ്യാസ ഇതിനെ പറ്റിയിട്ട് എന്താ ങ്ങളെ ഇതില്
നലവില് നമ്മള സർക്കാരിന്റെ ഈ വിദ്യാഭ്യാസത്തെ പറ്റി പറയുമ്പോള് മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ചിട്ട് നമ്മളിപ്പോഴും നമ്മളുടെ നിലവാരം വളരെ താഴ്ന്നതായി ട്ടാണ് എന്റെ ഒരഭിപ്രായം കേവലം നമ്മളിവിടെ പഠിക്കുന്ന കുട്ടികളുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ എല്ലാവരും പ്ലസ് ടുവിൽ എത്തിയാൽ പോലും എല്ലാവർക്കും ഒരു നിലവാരമില്ലാത്ത വിധത്തിലാണ് ഓരോരുടെയും പ്രവൃത്തികളും അവർ ഫ്രഷ് ശൈലി കൊ നിലവിലുള്ളത്. നമ്മളെ വിദ്യ ഉപയോഗങ്ങളൊക്കെ, കാരണം കുട്ടികള് ആഹ് വിദ്യാഭ്യാസത്തിൽ നിന്ന് തെന്നി പോകുന്നതായും ഒരു അഭിപ്രായമുണ്ട്.
ഉം
താങ്കൾക്ക് ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്. ഹലോ
ഇപ്പത്തെ കാലത്ത് വിദ്യാഭ്യാസംന്ന് പറയണത്. ഇപ്പൊ ബാക്കിയുള്ള ഇവിടുത്തെ വിദ്യാഭ്യാസം. നോക്കുകയാണെങ്കിൽ ഈ ജപ്പാൻ പോലെയുള്ള മറ്റുള്ള രാജ്യങ്ങളില വിദ്യാഭ്യാസം. പറയുമ്പോ അവിടുത്തെ വിദ്യാഭ്യാസത്തിന് ഒരു പ്രത്യേക ഇണ്ട് കാരണം സ്കിൽ ബ ചില അതായത് ഇപ്പോ നമ്മള ഈ
അയ്ക്കെ അഹ് അതെ അതെ അതെ നമ്മള് ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കില് ജപ്പാനിലേക്ക് അങ്ങനത്തെ കാരണം ആഹ് ജപ്പാാനിന്റെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കില്. നമുക്കറിയാം ഹിരോഷിമയും നാഗസാക്കിയൊക്കെ നടന്ന് അവരാകെ തകർന്നടിഞ്ഞൊരു രാജ്യം ഇന്ന് നമ്മളെ ഇന്ത്യയെ ക്കാൾ എത്രയോ ഉന്നത നിലവാരത്തിൽ എത്തിയിരിക്കുമ്പോൾ തന്നെ നമ്മൊന്ന് മനസ്സിലാക്കണം നമ്മുടെ ഇന്ത്യടെ നിലവാരം വിദ്യാഭ്യാസ രംഗത്ത് നമ്മളെത്ര താഴ്ന്നിട്ടാണ്ള്ളത് കേവലം ഹിരോഷമ്മയിലും നാഗസാക്കിയിലും ആഹ് രാജ്യം തന്നെ തകർന്നടിഞ്ഞ് വീണ്ടും ലോകം കണ്ട ഏറ്റവും വലിയ ഒരു ശക്തിയായി വന്ന തിരിച്ച് വരവ്. അതുപോലെ ഒന്നും, അതുപോലെയൊന്നും എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ വിദ്യാഭ്യാസ രംഗവും. നമ്മളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വളരെയധികം പിന്നിലാണ്. അതുപോലെ തന്നെ നാം പഠിക്കുന്ന വിദ്യാർത്ഥികള് എല്ലാവരെയും നാം. അവരുടെ അവരുടെ ഒരു പാഷനും അംബീഷനും അനുസരിച്ചെല്ലാം പഠിപ്പിക്കുന്നത് കാരണം. നാം ഒന്ന് ആലോചിച്ച് നോക്കണം എല്ലാവരും. ഒരേ ഫീൽഡിലേക്ക് പഠ്യന്ന രംഗത്തേക്ക് എറങ്ങണമെന്നില്ല പിന്നെ ഞം പ്ലസ് ടു വരെ എന്തിനാണ് എല്ലാവർക്കും. ഒരു പൊതുവിദ്യാഭ്യാസം നൽകുന്നത്, ഓരോർക്കും അവരുടെ സ്കില്ലിനനുസരിച്ചൊരു വിദ്യാഭ്യാസം നൽകുകയാണെങ്കിൽ അത് വൻ പുരോഗതിയിൽ എത്തിക്കും. എന്നാണ് എന്റെ ഒരു അഭിപ്രായം. താങ്കൾക്ക് എന്താണ് അതിൽ ഉള്ളത്. ഉം ആഹ് അതെയതെയതെ അതുപോലെ അത് താങ്കളതോണ്ട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നില്ല കാരണം. ഒരു കുട്ടികൾക്ക് ചെറുപ്പം മുതൽ അവരു സ്കിൽ ബേസ്ഡ് ആയിട്ട് നാം പഠനരംഗത്ത് അവർക്ക് അവരുടെ ആഗ്രഹത്തിനനുസരി ച്ച് പഠനം പഠിപ്പിക്കുകയാണെങ്കില് അവര് അവരുടെ ഇഷ്ടാനുസരണം ഒരു നല്ല രംഗത്തെത്തുകയും. അവിടെ ഉയർന്നൊരു കഴിവ് അവർ ന് അവരുടെ കഴിവ് അവരെ അവിടെ വ്യക്തമാക്കുകയും ചെയ്യുമായിരുന്നു. അതുപോലെ താങ്കൾ പറഞ്ഞുവല്ലോ ജപ്പാനിൻ്റെ സ്പോർട്സിറെ കാര്യം കേവലം നാം ഇന്ത്യയുടെ കാര്യം എടുത്തോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ഒളിമ്പിക്സിലെല്ലാം വളരെ പുരോഗതി ഉണ്ടെങ്കിൽ പോലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും സ്പോർട്സിന് തീരെ പ്രാധാന്യം നൽകുന്നില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ എസ് സി എസ് റ്റി ക്കാരൻ നാം നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ മുതൽ ഭരണഘടനയിൽ അവർക്ക് സമത്വത്തിനും അവരുടെ പുരോഗതിക്കും വേണ്ടി കുറെ പദ്ധതികൾ കൊട്ന്ന് കൊണ്ടുവന്നതാണ് എന്നിരുന്നാൽ പോലെയും ഈ പദ്ധതികളെല്ലാം കാരണവും അവരവരുടെ പുരോഗതി കൈവരിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മന്നൊന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കില് ആയിരത്തി തൊള്ളായിരത്തി നാല്പ്പത്തി ഏഴ് മുതൽ തന്നെ അവർക്ക് നാം സംവരണം നൽകുകയും പട്ടികജാതികളും എല്ലാ താഴ്ന്ന വർഗ്ഗങ്ങളും മുന്നോട്ടെത്താൻ വേണ്ടി നാം അവർക്ക് പല സംവരണം നൽകുകയാണെങ്കിൽ പോലും അവരത് പൂർണ്ണമായി വിനിയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ഹലോ
പറ്റുവർഗ സംവരണം എന്ന് പറയുമ്പോ നമ്മൾ മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി നാല്പ്പത്തേഴിൽ നമ്മള ഈ രാ ജ്യം സ്വാന്ത്രം നേടുമ്പോ നമ്മൾ പറയാറ്ണ്ട് ഈ രാജ്യം ചവറ്റ് കൊട്ടയിലേക്ക്ട്ണ ചണ്ടിയെ പോലെ ആയിരിന്നു അതായത് തീരസാക്ഷരത ലിറ്ററസി റേറ്റൊന്നും ഒന്നുമില്ലാത്ത ഒരു രാജ്യം ആ രാജ്യമായിരുന്നു നമ്മുടെ മഹാത്മാക്കളുടെ കയ്യിൽ കിട്ടിയിരുന്നത് ആ രാജ്യത്തിനെയാണ് ഇന്ന് ഇപ്പോ ഈ ഒരു നിലവിലേക്ക് കൊണ്ടുവന്ന്ട്ടുള്ളത് അപ്പൊ ഞമ്മള് മനസ്സിലാക്കണം ഏ എത്രത്തോളായിരുന്നു അവസ്ഥ പക്ഷെ ഇന്ന് നമ്മക്ക് അടുത്ത് നോക്ക്യാലറിയാം വളരെയധികം മുന്നേറിട്ട്ണ്ട് കേരളം പണ്ടൊക്കെ വളരെ ബേക്കിലാണ് എന്നിരുന്നെങ്കിലും പക്ഷെ ഇപ്പോ വിദ്യാഭ്യാസം ഇതിലൊക്കെ ഭയങ്കര മുന്നിലാണ് ഈ ഏറ്റവും തൊണ്ണൂറ്റേയ് തൊണ്ണൂറ്റിമ്പത് ശതമാനം ഏറ്റവും കൂടുതൽ ലിറ്ററസി റേറ്റ്ള്ളെ സംസ്ഥാനമായിട്ട് കേരളം മാറിട്ട്ണ്ട് ഏ ഇതില് പ്പം ഗേ ഗേൾസിന്റെ വിദ്യാഭ്യാസാണെങ്കിലും എല്ലാരെ വിദ്യാഭ്യാസും എല്ലാരും തായിട്ട്ണ്ട്
ആ ഞാ ഉദ്ദേശംന്ന് വെച്ചാല് നാം കൊടുക്കുന്ന സംവരണം ഉണ്ട് അവർക്ക് നമ്മുടെ രാജ്യം പട്ടികജാതി എസ് എ എസ് ടിക്ക് നൽകുന്ന സംവരണം
രാജ്യം അവർക്ക് കൊടുക്കുന്ന സം താള് അത് നല്ലതാണ് പക്ഷെ എന്തെന്ന് ചോയ്ച്ചാല് അവിടെന്തെ സംഭവിക്കണംന്ന് ചോയ്ച്ചാല് ഞമ്മള് അവർക്ക് കൊടു ക്കുന്നത് അവർ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നില്ല ന്ന് നമക്ക് ഞാൻ ഇൻക്ക് പലപ്പഴും തോന്നിട്ട്ണ്ട്
അതെ അതെ വളരെയധികം വ്യക്തമാണത് കാരണം നാം അട്ടപ്പാടിയുടെയും നമ്മുടെ മലയോര പ്രദേശും എടുത്തു നോക്കുകയാണെങ്കില് ചെറിയ ചെറിയ ചെറിയ തോതിലൊള്ളു അവർ വിദ്യാഭ്യാസം അവർ കൈവരിക്കുന്നത് നാം എത്ര സംവരണം നൽകിയാലും നമ്മ അവർക്ക് പഠനത്തിന് വേണ്ടി എത്ര പണം ചെലവഴിച്ചാലും ആ പണം വാങ്ങി മറ്റു ഉപയോഗങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുക എന്നല്ലാതെ അതിനപ്പുറത്ത് അവർ പഠനരംഗ ത്ത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് കാരണം നാം അവർക്ക് ഓരോരുത്തർക്കും നല്ല വളരെയധികം സംവരണം നൽകുന്നതു നൽകുന്നുണ്ട് അവരുടെ പുരോഗതിക്ക് വേണ്ടി പക്ഷെ എന്തെന്ന് വെച്ചാൽ അവരിപ്പോഴും ഒരു പഠനരംഗത്തേക്ക് നിലവാരം കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ് അതിനെപ്പറ്റി താങ്കൾക്ക് എന്താണൊരഭിപ്രായമുള്ളത്
കൃത്യമായി യൂസെയ്യണം ന്നില്ല അതായത് ഇപ്പ നാം ഇത്രയും അവസരങ്ങൾ ഓൽക്ക് ഇണ്ടാക്കി കൊടുത്ത്ട്ടും അവര് പറ്റ പറയുകല്ല ഉപയോഗിക്കുന്നവരുണ്ട് പക്ഷെ ഞമ്മൾ ഏ എന്താ ഉപയോഗിക്കുന്നവരുണ്ട് പക്ഷെ എന്നിരുന്നാലും നമ്മളീ കാണുന്നത് ഇപ്പൊ ഈ കേരളത്തിലൊരവസ്ഥ ഞമ്മക്ക് എനിക്കറിയുന്നതിൽ വെച്ച് നോക്കുമ്പോല് വളരെയധികം കൊറവായിട്ടാണ് തോന്നുന്നത് ഉപയോഗം വളരെയധികം കൊറവാണ് മാറ്റിയെടുക്കണ്ടെ സാഹചര്യം നമ്മളെ നെലവില്ണ്ട്
അതുപോലെ ഈ നമ്മുടെ കേരളത്തിലെ മുസ്ലിംസ് അവര് അവരുടെ സ്ത്രീകൾക്ക് പഠനരംഗത്ത് വളരെയധികം പ്രാധാ
ഏഹ് ബ്രോ ഞമ്മക്ക് മതത്തിനെ പറ്റി എ ബ്രോ ഞമ്മക്ക് മതത്തിനെ പറ്റി വെല്ലാതെ സംസാരിക്കൊന്നും വാണ്ട അതൊക്കെ മ ത്ത്ട്ട്ള്ളെ കാര്യന്നെ പർ പർഞ് പോവാ
മതമായി പറഞ്ഞതല്ല ഈ ചെല വിഭാഗക്കാര്- അവരുടെ സ്ത്രീകൾക്ക്- പ്രാധാന്യം നൽകുന്നില്ല. പുരുഷാധിപത്യം ഇപ്പളും- നമ്മളുടെ സ്വാതന്ത്ര്യത്തിന്- ശേഷവും ഇന്ത്യയില്- നിലനിൽക്കുന്നതായി- തോന്നുന്നുണ്ട് അതിനെപ്പറ്റി- താങ്കൾക്ക് എന്താണ്- പറയാനുള്ളത്?
ആധിപത്യം എന്നാൽ, എന്ന് പറയുന്നത് കൊണ്ട്, അവിടെ പുരുഷാധിപത്യം- മാത്രമല്ലല്ലോ, സ്ത്രീക്കും- അത്, അത് വേറെ പങ്ക്- നൽകുന്നുണ്ടല്ലോ. പുരുഷൻ ഒരു ഭാഗത്ത് ഇത്- നൽകുമ്പോൾ സ്ത്രീക്ക് മറ്റൊരു- ഭാഗത്ത്- സ്ത്രീക്കും ആഹ് ഇത്- നൽക്കുന്നുണ്ട്. പകരമായിട്ട് അത് നമ്മള്- മനസ്സിലാക്കുന്നൊടത്തുള്ള ഒരു- തെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളു.
അല്ല സാർ, ഞാ എന്തന്ന് വെച്ചാൽ- നമ്മളുടെ ഇന്ത്യയില് എത്രത്തോളം- ഏഹ് മന്ത്രിമാരുണ്ട് സ്ത്രീകളില്. കേവലം അവരുടെ ഭരണം അത് എ- താഴ്ന്ന- ഗ്രാമപഞ്ചായത്തുകളിലും, മുനിസിപ്പാലിറ്റി- റ്റികളിലും ഒതുങ്ങിപ്പോവുകയാണ്. ഏകദേശം ഒന്നും കൂടി പുരോഗതി- വന്നു എന്ന് പറഞ്ഞാൽ പോലും- ഒരു എം. എൽ. എ. സ്ഥാനം- എന്നേ അവർക്കൊള്ളൂ, അതിനപ്പുറം ഒരു മന്ത്രിയോ-
പണ്ടെന്ന് പറഞ്ഞ- ഇന്ന് നമ്മുടെ രാജ്യത്ത്- എത്രയോ റിസർവേഷൻ സൈറ്റ്, അതായത് സ്ത്രീകൾക്ക് സംവരണം ചെയ്ത്- മുപ്പത് ശതമാനം എന്തോ- സംവരണം തന്നെയുണ്ട്. ഒരു വർഷം ഫുള്ള്- സംവരണൊക്കെ അയിക്ണു. പക്ഷെ വല്ലാതൊന്നും ഇല്ല- എന്നുണ്ടെങ്കിലും സംവരണം എന്ന്- നമ്മളെ ഈ രാജ്യത്ത്- നടപ്പാക്കിട്ട്ണ്ട്. അതുവഴി- കൊറേ ആൾക്കാര് കേറണൊക്കണ്ട്.
എന്നാ-
എന്നാലും പുരുഷ, പുരുഷാധിപത്യ- എന്നിരുന്നാലും, പുരുഷാധിപത്യം എന്നും- നിലനിൽക്കും എന്ന്- എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. പുരുക്ഷാധിപത്യം എന്ന്- പറയാൻ മാത്രം ഒന്നുമില്ല. പുരുഷനും അതി- പുരുഷനും, പുരുഷന്റെതായ- പ്രശ്നങ്ങൾ വരുന്നുണ്ട്.